ഹലോ ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ കേക്കുന്നുണ്ട്
ആഹ എന്തൊക്കെയാണ് സുഖല്ലേ
ആ സുഖാടാ
ആഹ
പിന്നെന്തൊക്കെയാ ഇപ്പൊ എവിടെള്ളെ
ഞാൻ ഇപ്പോ വീട്ടില് ല്ലേ റൂമ് കേറി കിടന്നുക്ക്ണ് ഇപ്പോ പ്പ കിടന്നിട്ട് ഫോണ് ഇപ്പങ്ങനെ നോക്ക്യോ അപ്പളാ അന്റെ കോള് കണ്ടേ
ആ ഞാനും ഇപ്പോ റൂമ് ക്കാണ്ട് കേറിട്ടൊള്ളൂ അപ്പളാണ് കൊറച്ച് മു ഏ അന്റെ കോള് കെട്ക്ക്ണേ മുമ്പായിട്ടെ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു ഓന്റെ സുഹൃത്ത് എന്തയ്തു ഒരു ആക്സിഡന്റിൽ പെട്ടുക്കൂണു പറഞ്ഞാണ്ട് ഏ ഏ എവിടെ ഓസ് സ്പറ്റിലേക്ക് പോയിക്കൊണ്ട്ക്കാണ് പറഞ്ഞാണ്ട് അഹ് പ പ്പെ പ്പെ അങ്ങനെ ആലോചിക്കോനി ഇപ്പ ഈ ഒരു കാല ഈ കാലത്ത് ഈ കൊറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്നാല് വർഷായിട്ട് എന്തേണ് ഈ അപകട മരണങ്ങൾ എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മള് ഈ ആക്സിഡന്റുകള് അപകടങ്ങള് ഇതൊക്കെ എന്താണ് പ്രത്യേകിച്ച് റോഡപകടങ്ങള് വളരെ വലിയ രീതിയില് വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്ക്ണ്ട് കാരണം എത്രത്തോളം ന്നച്ചാ ച്ചാല് പലരുടെയും അശ്രദ്ധ മൂലമാണെന്ന് തന്നെ നമുക്ക് പറയാം ഏ പലരും എന്താണ് ഒരു ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ തൻ താനോ ഏ നമ്മളൊരു എങ്ങട്ടാ എന്തിന്റെ ക്ക്യോ ഏ ആർക്കൊക്കെയോ വേണ്ടി വാഹനം ഓടക്കുന്ന പോലെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെണ് പലരും ഇപ്പ ചെയ്തോണ്ട്ക്ക്ണ് ന്നുള്ളതാണ് അതെ ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ ലോകത്ത് നമ്മള് പറഞ്ഞ റോഡുകൾ എന്നുള്ളത് നമ്മുടെദൈനദിന ജീവിതത്തിന്റെ അഭിവാജ്യ ഘടക്കാണ് കാരണം സ്കൂളിലേക്കാവട്ടെ അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലേക്കാവട്ടെ ആശുപത്രിക്കാവട്ടെ മറ്റ് ഏത് പരിപാടിയിലേക്ക് ഇ കല്യാണം അതുപോലെ മറ്റ് ഏത് പരിപാടികളിലേക്കായാലും ഏ നമ്മള് നമ്മളൊക്കെ യാത്ര ചെയ്യ് യാത്ര ചെയ്യുന്നതിന് സാധനങ്ങൾ കൊണ്ട് പോകുന്ന ക്കെ നമ്മള് എന്താണ് ആ പ്രധാനമായിട്ട് ആശ്രയിക്ക്ണ നമ്മളെ പോലുള്ള സാധാരണക്കാര് ആശ്രയിക്കുന്നത് റോഡുകളെയാണ് കാരണം വാഹനങ്ങളുടെ എണ്ണം വർധിക്ക ക്കുന്നതിനനുസരിച്ച് എന്തെയ്യും റോഡ്പകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ കണക്ക് പൊർ ഏ പൊർത്ത് വിടുന്നത് കാരണം ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ റോ റോഡപകടങ്ങ റോഡപകടങ്ങളിൽ എന്തയ്യ്ന്ണ്ട് ഓൽക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് ഏ അതുപോലെ തന്നെല്ലേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്തെയ്യ്ന്ണ്ട് ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സ് ഇതാക്കിയത് കാരണം അത് ഇതുകൊണ്ടൊക്കെ റോഡ് സുരക്ഷയെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം എന്താണ് ഇന്നത്തെ കാലത്ത് ത്ത് വളരെ ഒര് അത്യന്താപേക്ഷിതമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം റോഡ് സുരക്ഷ എന്ന് എന്താ അത് എന്താണ് റോഡുകൾ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള ഒരു നിയമ ങ്ങളുടെയും മുൻകരുതലുകളുടെ ഒരു സമാഹാരമാണെന്നാണ് ഏഹ് റോഡ് സുരക്ഷയെ കുറിച്ച് നമ്മള് പറ നമ്മക്ക് ആ നമ്മൾ ആദ്യം മനസിലാക്കേണ്ടത്ത് കാരണം ഏഹ് വാഹനം ഓടിക്കുന്നവരും അതുപോലെ തന്നെ യാത്രക്കാരും അതുപോ തന്നെ അതിലൂടെ നടന്നു പോകുന്നവരും ഒരേപോലെ എന്താണ് റോഡ് സുരക്ഷ നിയമങ്ങള് പാലിച്ചിരിക്കണം നമ്മള് നോക്കാണെങ്കില് റോഡ് സുരക്ഷ എന്നുള്ളത് എന്തല്ല ഒരു വ്യക്തിയുടെ മാത്രം അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഒരാളിൽ മാത്രം ഏഹ് ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല അതെന്താണ് ഒരു സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാ ത്വണ് അത് സമൂഹത്തില് എല്ലാവരും ഏറ്റെടുക്കണം കാരണം ഒരാൾ മാത്രം ഏഹ് ഒരു സമൂഹത്തില് ഒരാൾ മാ മാത്രം എന്തയ്യ്തു ഏഹ് റോഡ് നിയമങ്ങൾ പാലിക്കാൻ തയ്യാറായാൽ തയ്യാറാകുന്നത് കൊണ്ട് അവിടെ ഒരിക്കലും നമു ക്ക് അപകടങ്ങൾ കുറക്കാനോ അല്ലെങ്കിൽ ഏഹ് റോഡ് നിയമങ്ങൾ പാലിക്കപ്പെടാനോ അതിനെ സംരക്ഷി ക്കപ്പെടാനൊന്നും നമുക്ക് സാധിക്കൂല നേരെ മറിച്ച് റോഡ് സു ഏഹ് റോഡ് അതെല്ലാവരും പാലിക്കുകയും എല്ലാ വരും ഒരുമിച്ച് അതിനെ പിന്താങ്ങുകയൊക്കെ ചെയ്യുമ്പളാണ് എന്തേയ്യുന്നത് ഏഹ് അത് നല്ല രീതി യില് അത് മുന്നോട്ട് പോകാനും അതിന് ആ നിയമങ്ങളെ നിയമം അനുസരിച്ച് പിന്നെ നമുക്ക് വാഹനം ഓടിക്കാനൊക്കെ സാധി അതെ നമ്മള് റോഡ് സുരക്ഷേന്ന റോഡുകൾ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷ ഉറപ്പാക്കുമെന്ന് നിയമങ്ങളുടെയും ആത്മ ഒരു മുൻകരുതൽന്റെയും സമാഹാരാണ് എന്നാണല്ലോ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം റോബ റോഡ് അപകടങ്ങളെ കുറിച്ച് നമ്മള് പറഞ്ഞ അതിന് നീ നിരവധി കാരണങ്ങൾ ഇണ്ട് അതിലൊന്നാമത്താണ് അമിത വേഗത എന്നുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്താണ് എന്താ അശ്രദ്ധമായ ഡ്രൈവിങ് അതുപോലെ തന്നെ ഈ മദ്യപിച്ചു കൊണ്ട് വാഹനം ഓടിക്കല് പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ട്രാഫിക് നിയമങ്ങള് പാലിക്കാതിരിക്കല് എന്നിവയൊക്കെയാണ് പ്രധാന പ്ര പ്ര പ്രധാനമായിട്ടും ഇത്തരം അപ റോഡപ പകടങ്ങളും പേ ഏഹ് ധാരാളമായിട്ട് ഉണ്ടാവാനുള്ള കാരണം പല അപകടങ്ങളും എന്താണ് മനുഷ്യന്റെ അശ്രദ്ധ മൂലാണ് സം സംഭവിക്കുന്നതെ ഒരു ചെറിയൊരു തെറ്റ് പോലും എന്താന്ന് വലിയൊരു ദുരന്തങ്ങൾക്ക് കാരണമാവുന്നുള്ളതാണ് പ്രധാനമ മായിട്ടും എനി എനിക്ക് എനിക്കിതില് തോന്നിയത് അശ്രെദ്ധ അശ്രദ്ധന്നുള്ളതാണ് കാരണം എനി ക്ക് ഈ അശ്രദ്ധയിലോടെയുള്ള വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്റെ ഒരു സുഹൃത്തിനെയാണ് ക രണം ആ സുഹൃത്ത് എന്തായിട്ടുണ്ട് ഏഹ് കഴിഞ്ഞ ഏകദേശം ഒരാഴ്ച്ച മുമ്പ് എന്തേയ്തു ഏഹ് ഏഹ് അവൻ ഇങ്ങനെ അവന്റെ നാട്ടിലൂടെ എന്തേയ്തന്നോ വാഹനം ഓടിച്ചു കൊണ്ട് വരിക ഏഹ് അവന്റെ അവൻ ഇരുചക്ര വാഹനത്തിൽ ഇങ്ങനെ ഓടിച്ചു വരികയായിരുന്നു അപ്പോളാണ് അവന്റെ കൊറച്ച് മുമ്പിലായിട്ട് എന്തായ്ന്നുള്ളത് ഏഹ് ഒരു ബസ് ഏഹ് ഏഹ് വിദ്യ വിദ്യാലയത്തിലെ ബസ് ആണേ അത് ഇവിടെ നിർത്തിട്ടിരിക്കു നിർത്തി യിട്ടുണ്ടായിരുന്നു ആ ബസ്സുകാരുടെ അടുത്തും തെറ്റുണ്ട് കാരണം അവര് നിർത്തിയിട്ടിരിക്കുന്നത് റോഡിന്റെ ഏകദേശം പകു പകുതിയും എന്താണ് റോഡിൻ്റെ പുറത്താക്കിയിട്ടാണ് നിർത്തിയിട്ടരുന്നത് അങ്ങനെ നിർത്തിയിടാൻ പാടില്ല ട്രാഫിക് നിയമം അനുസരിച്ച് എന്താണ് അത് തെറ്റാണ് ഏഹ് എന്നാലും ഈഹ് സാധാരണ ഗതിയിലുള്ള പാർക്കിംഗ് എന്ന നിലയിലാണ് അയാള് ആ ഡ്രൈ വറ് ആ വാഹനം ഓടിക്കുന്ന ആള് എന്ത്യ്തത് അത് അവിടെ ഇട്ടു പോയത് എന്നിട്ട് എന്ത് ചെയ്തു ഇവനെ ഏഹ് ഇവന്റെ മുന്നിലൊരു വാനും പോകുന്നുണ്ടായിരുന്നു ഒരു സാധനങ്ങളുമായിട്ടുള്ള ഒരു വാനും പോ കുന്നുണ്ടായിരുന്നു ഈ വാനും ഇവനും തൊട്ട് അടുത്ത് തന്നെ ന ല്ല ഒരു നല്ല സ്പീഡ് ഏഹ് നല്ല വേഗതയിലായിരുന്നു എന്തേയ്യുന്നത് വാഹനം ഓടിച്ചിരുന്നത് വാ ഇവൻ എന്തേയ്യ്തു പെട്ടന്ന് ബസ്സിന്റെ അടുത്തേക്ക് എത്തിയപ്പോ എന്തേയ്യ്തു വാന് തിരിക്കുകയും അതുപോലെ തന്നെ എന്നാൽ ആ പെട്ടെന്നുള്ള ഒരു ഷോക്കിലായതുകൊണ്ടുതന്നെ ഇവന്ക്ക് എന്റെ ആ സുഹൃത്തിന് തിരിക്കാൻ പറ്റാതെയാവുകയും അവന്റെ വാ അവന്റെ ഇരുചക്ര വാഹനം എന്തേയ്തു ബസ്സിന്റെ അടിയിലേക്ക് അങ്ങട്ട് പോ എന്തോ ഒരു ഭാഗ്യ ഭാഗ്യം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അവന് ഒരു പരിക്കും കൂടാതെ പരിക്കുകളും കൂടാതെ അവനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് അറിയാൻ സാധിച്ചത് വളരെ ഒരു ഭാഗ്യം തന്നെന്ന് പറയാം കാരണം അത്രത്തോളം ആ വണ്ടി വാഹനത്തിന്റെ ഒരു അവസ്ഥ കണ്ടാല് എന്ത് ചെയ്യും ആള് ജീവനോട് ഉണ്ടോ ഇല്ലേ എന്നുവരെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അതേ എന്നുള്ളത് ഒരു രംഗമായിരുന്നു അത് കാണേണ്ട രംഗം തന്നെയായിരുന്നു പ്രത്യേകിച്ച് അത് അനുഭവിച്ച് അവന്റെ അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹി ക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ എന്താണ് ഇത് പറയുവാണെങ്കിൽ ഇത് ഒരു പാട് പേരുടെ ഇത് ഭാഗത്ത് ഇതിന് തെറ്റുണ്ട് കാരണം ഏഹ് ആദ്യം ഏഹ് ആ ബസ്സുകാരുടെ അടുത്ത് തെറ്റുണ്ട് അതുപോ വാഹനമോടിച്ച ഇവന്റെ അടു തെറ്റുണ്ട് അതുപോലെ തന്നെ അവനെ ഉം അതുപോലെ തന്നെ പെട്ടെന്നൊരു ഓവർടേക്കിങ്ങ് ചെയ്താ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തേ ഒന്ന് ഇതാ ക്കി അല്ലെങ്കിൽ എന്തെങ്കിലും വേഗത കുറച്ചു കൊണ്ടൊക്കെ മുന്നിലുള്ള വാനിനു എന്തെങ്കിലുമൊക്കെ ചെയ്യാമൊള്ളതായിരുന്നു എല്ലാവരുടെ ഭാഗത്തും അവര് തെറ്റ് സംഭവിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ ഒരു അശ്രദ്ധ യുടെ ടെ ഭാഗമായിട്ടാണ് എല്ലാവരും അവരുടെ ഒരു തങ്ങൾക്കും വേഗം എത്തണെമെ ന്നുള്ള ആ ഒരു രീതിയിലാണ് പോയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ റോഡ് റോഡാകും ഇതിന് ഇവിടെയൊക്കെയാണ് റോഡ് ശിക്ഷ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും റോഡ് നിയമങ്ങൾ എങ്ങനെയൊക്കെ പാലിക്കപ്പെെടണമെന്നും അതൊക്കെ പാലിച്ചാലുള്ള ഗുണം എന്താണെന്നൊക്കെ എന്ത് ചെയ്യുന്നത് മനസ്സിലാകുന്നത് ഏ ഇതാ ഏ നമ്മള് റോയിങ്ങനെ പെരുകിവരു കാണ് പ്രത്യേകിച്ച് തെരക്കാണെങ്കി ഓരോ ദിവസവും ദിനേന കൂടി വരികയാണ് ഇതിനൊക്കെ എന്റെ ഒരു അഭിപ്രായം ഏ ഈ റോഡ് അപകടങ്ങളെ അതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം എന്ത് ചെയ്യണം ജനങ്ങൾക്കിടയിൽ ഒന്നു കൂടെ നിൽക്കണം അവർക്ക് അതിനെകുറിച്ച് ഒരു അപകടങ്ങള് ഇത്തരം അപകടങ്ങൾ ഉ ഉണ്ടാവുന്നതിന്നോക്കെ ഒന്ന് തടയാൻ വേണ്ടി ട്ട് നൽകണം ഒരു അവബോധ ബോധവൽക്കരണം നൽകണം എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് അത് അത് സത്യ അത് നൽകേണ്ട ഒന്ന്‌ തന്നെയല്ലേ
അതെ അതെ തീർച്ചയായും അത് നൽകേണ്ട ഒന്ന് തന്നെയാണ് പിന്നെ താങ്കളൊരു കഥ ഇവിടെ വിവരിച്ചല്ലോ അത് പറഞ്ഞപ്പോളാണ് ഞാൻ ഓർത്തത് ഇതേ ഒരു സെയിം ഇതേ ഒരു ഇതേ ഒരു സംഭവം എന്റെ ഒരു കൂട്ടുകാരൻ സംഭവിച്ചിട്ടുണ്ട് താങ്കള് വിവരിച്ച അതേമാതിരിയാണ് ആ കൂട്ടുകാരന് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലായില്ല വേറെ ഇത്നി യൂണിവേഴ്സിന്ന് വന്ന മനസ്സിലായില്ല പക്ഷെ ഈ ആക്സിഡന്റ് സംഭവിച്ചത് അതേമാതിരി തന്നെയാണ് ഒരു പയ്യൻ എന്റെരു കൂട്ടുകാരനാണ് കൂട്ടുകാരൻ പരീ പരീക്ഷ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോ നാട്ടിലോട്ടും ഇങ്ങനെ പോയിൊണ്ടിരിക്കാണ് പെട്ടെന്ന് വെച്ചിട്ട് ഒരു ബസ്സിന്റെ അടിൽ പോയി ചാബി പെട്ടെന്ന് ചാമ്പി പിന്നെ പറയയാണെങ്കില് അദ്ദേഹത്തിന് ഒന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല മാറ്റാ വേ പിന്നെ റോഡ് സുരക്ഷയെ കുുറിച്ച് കൂടുതൽ പറയുകയാണെങ്കില് റോ റോഡ്പകടങ്ങളിൽ നിന്ന് ലോകമെമ്പാട ച്ച വരുന്ന ഒരു ഗുരുത പ്രശ്നമാണ് മനുഷ്യരുടെ അശ്രദ്ധയും പ്രശ്നമാണ് മനുഷ്യടെ അശ്രദ്ധയും നിയമലംഘനവുമാണ് പല അപടങ്ങൾക്കും പ്രധാനമായ കാരണം അമിതവേഗതയാണ് റോഹോഡ അപകടങ്ങളുടെ ഏറ്റവും പ്രധാന കാരണം മദ്യപിച്ചോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നത് അപകടങ്ങൾക്ക് മറ്റൊരു പ്രധാന കാരണമാണ് പിന്നെ പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുക കൊണ്ട് വാഹനം ഓടിക്കുന്നത് ഇത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട് കാരണം മൊബൈൽ ഫോണ് നമുക്ക് അനുഭവിച്ചർക്കെ അറിയാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഉപയോഗിക്കാറ ഉപയോഗിക്കണ സമയത്ത് ഈ വാഹനം നമുക്ക് ശരിക്കും നിയന്ത്രിക്കാൻ കഴിയില്ല പെട്ടെന്ന് നഞമ്മള് ഇടുക്കാൻ പോകുന്ന കുറെേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബ്രേക്ക് പെട്ടെന്ന് പിടിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടുപോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അപ്പൊ അതൊരു കാരണമാണ് പിന്നെ ട്രാഫിക് നിയമങ്ങള് പാലിക്കാതിരിക്കുക ഈ പാലിക്കാതിരിക്കുന്നതിലൂടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും കാരണം ഈ ട്രാഫിക് നിയമങ്ങൾ വെച്ചിട്ടുള്ളത് ഒരുപാട് അപകടങ്ങൾ കുറക്കാൻ വേണ്ടിട്ടാണ് പക്ഷേ ഇത് ന്നതിലൂടെ ഏ ഉണ്ടാവുന്ന പ്രധാന കാരണണം എന്താ ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവപ്പ് സിഗ്നൽ കാണിച്ചിട്ടും നമ്മള് മുമ്പോട്ട് വണ്ടിയ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ- അപ്പുറത്ത് ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനം അവിടെ ഗ്രീൻ ലൈറ്റ്- ക്കാരം കത്തിയിട്ടുണ്ടാവാ അപ്പൊ- നമ്മള് കൂട്ടിയെടുക്കാനുള്ള സാധ്യ സാധ്യത വളരെം കൂടുതലാണ് പിന്നെ- പിന്നെ പറയാനുള്ളത് റോഡ് അപകടങ്ങളൾ ഇന്ന് വളരെയധികം- വർദ്ധിച്ചു കൊണ്ടിരിക്കയാണ്- ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് റോഡ് അപകടങ്ങൾ- വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതോടൊപ്പം അപക എണ്ണം കൂടി വരുന്നു ഓരോ വർഷവും- ആയിരക്കണക്കിന് ആളുകൾ റോഡ്ക ഭരിക്കുന്നുണ്ട് പിന്നെ ആ- പറഞ്ഞ എന്റെ കൂട്ടുകാരനെ അദ്ദേഹം എന്തൊരു ഭാഗത്തിന് രക്ഷപട്ടു പോയത്- ആ വീടിയോ കണ്ടവർക്കറിയാം- ആ വീഡിയോ വൈറൽ ആയിരുന്നു യ യൂട്യൂബില് ഉണ്ടോന്ന് അറിയില്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ് നല്ല കത്തി കളിച്ചിരുന്നൊ ഒരു വീഡിയോ ആയിരുന്നു അത് കാരണം ആ വീഡിയോ കണ്ടാലറിയാം ആ അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പോലെ നമ്മൾ ചിന്തിച്ചു പോകും കാരണം ആ വണ്ടിയുടെ കോലം ആ ബസ്സിന്റെ അടിലെ - കണ്ട് ഇടിച്ചണ്ട് കയറിയിരുന്നു ആ വണ്ടിയുടെ കൊലം വണ്ടി തൂക്കിയിട്ടമാ - തൂക്കി വിക്കാൻ മാത്രയെ പറ്റിയുള്ളു പിന്നെ എനിക്ക് അത്ഭുതമായത് അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല എന്നതാണ് അദ്ദേഹത്തെ- കണ്ടിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ കൈ ഒരു ചെറിയ മുറിയെന്നല്ലാതെ അദ്ദേഹത്തിന് വേറൊറു കൊഴപ - ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അത്ഭുതപ്പെട്ടുപോയി പകച്ചുപോയി ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഏ ഇതിനെ കുറിച്ച് താങ്കൾക്ക് കൂടുതൽ എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ
അതെ തീർച്ചയായിട്ടും ഈ റോഡ് സുരക്ഷ അല്ലെ റോഡ് സുരക്ഷയെ കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങൾക്ക് - കൊടുക്കണത് ഒരു അത്യാവി- അത്യാവശ്യമാണ് കാരണം അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് ഇല്ലാത്തതിന്റെ പേരിലൊക്കെ- തന്നെയാണ് താങ്കളുടെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ എന്റെ സുഹൃത്തും അ ഇത്തരം ഇ ഇങ്ങനെയുള്ള അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം- ആ അതെ അപ്പൊ നമുക്ക് എന്ത്‌ ചെയ്യാം ഇത് ഒരു വലിയ വിഷയമാണ് നമുക്ക് അതിനെ കുറിച്ച് മറ്റൊരു കോളിലില് സംസാരിക്കാം അല്ലേ
അതെ അതെ
ഓക്കെ എന്നാ ശരി